ഹലോ ആഹ് കേക്ക്ന്നുണ്ടോടാ
ആഹ് കേക്കുന്ന്
ഉം ഉം എന്താണ്ട്
എന്തൊക്കെയുണ്ട് വർത്താനം
ഓ സുഖം എന്താണ്ട്
നല്ലെ
ഏഹ്
സുഖായിട്ട് പോവുന്നു ഫുഡെയിച്ച ങ്ങള്
ഫുഡൊക്കെ എപ്പഴേ കഴിച്ച് മണി നാലരായി ആഹ് ചായ കുടിക്കുന്ന ശീലം ഇല്ല
ഏഹ്
ഞാൻ കുടിക്കത്തില്ല പണ്ടേ കുടിക്കത്തില്ല
ആഹ് അങ്ങനെ
ആഹ് അതുകൊണ്ട് ആ ശീലവില്ല
ആഹ് അമ്മക്കൊക്കെ ചായ വാണം ഇവിടെയൊക്കെ ചായ നിർബന്ധാ
ആണല്ലേ ഇവിടെ ഇക്കായും ഉമ്മായും കുടിക്കും ഞാനും പിള്ളേരും കുടിക്കത്തില്ല
ആഹ് ആഹ്
ആഹ് പിന്നെ ചോറൊക്കെ കഴിച്ചാ
ഇല്ല പനിയേനു അതോണ്ട് ഫുഡ് കഴിക്കാനൊന്നും തോന്നല്ല
ആ ഇപ്പോഴത്തെ പനിയോ എനിക്കും ഇത് കണക്കാരുന്നു ഒരാഴ്ച മുമ്പ് ഞാനും ഹോസ്പിറ്റലിലും ഒക്കെ ആയിട്ട് നടന്നെ ട്രിപ്പ് ഇടലും ഒക്കെ ആയിരുന്നു ക ആഹ് ഭയങ്കര പനിയായിപ്പോയി നൂറ്റിയാറ് ഡിഗ്രി ചൂടും പിന്നെ കിടുങ്ങലും ഇപ്പഴത്തെ പനിക്ക് മൊത്തം കിടുങ്ങല് കിടുങ്ങൽ ഉണ്ടോ
ആഹ് ഉണ്ട്
ആഹ് അത അപ്പ നല്ല രീതിയില് ശ്രദ്ധിക്കുക കേട്ട ഒര് ഏഴ് ഏട്ട്ദിവസം എടുക്കും ഒന്ന് ഓക്കെയായി വരാൻ എന്നാലും പിന്നെയും കാണും ക്ഷീണോം കാര്യങ്ങള് ആഹ് ശരീരം ഞാനും ഒറ്റ കിടപ്പ ഞാനങ്ങ് ഫുൾ ടൈം കിടപ്പും ഞാൻ റൂമീന്ന് പുറത്തിറങ്ങത്തില്ലായിരുന്നു ഫാൻ ഇടത്തില്ലായിരുന്നു ഫുള്ള് ചൂടി കിടന്നങ്ങ് ഉറക്ക ഉറക്ക ഉറക്ക ഉറക്കം ഇടയ്ക്ക് വെള്ളം കുടിക്കും കിടക്കും അല്ലാതൊന്നും കഴി ക്കാനോ കുടിക്കാനോ പറ്റൂല കട്ടൻ ചായയും ആഹ് ഒര് ഇതേപോലെ ബണോ ബ്രഡോ ഒക്കെ തിന്നട്ട് അതെപ്പഴും ഛർദിച്ച് കളഞ്ഞിട്ട് പിന്നെയും കയറി കിടക്കും കാരണം നമ്മുക്ക് ശരീരത്ത് എത്തൂല
ആ അയിന് ബ്ലഡ് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തതാ?
ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഏറ്റെടുത്ത് പറഞ്ഞു അപ്പോഴ എനിക്ക് നാല് ദിവസായപ്പോഴേക്ക് വേറെ ഇതായിട്ട് തോന്നുന്നില്ല ഈ- കിടുങ്ങലൊക്കെ അങ്ങ് കുറഞ്ഞു അപ്പൊ പക്ഷെ ഡോക്- ഡക്ടർമാര് പറയുന്നുണ്ട് ഒരു മൂന്നോ നാലോ ദിവസവും വന്നതിനകത്തന്നും ഒരു മാറ്റം ഇല്ലന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യണന്ന് കാരണം ഈ മഞ്ഞപ്പിത്തവും ഡെങ്കുവ ഒക്കെ കിടക്കുന്നത് കൊണ്ട്
ആഹ് ഇപ്പൊ പലേതും ഇപ്പൊ എല്ലാതുണ്ട് മറ്റേ എന്നാ ശീഖലയോ
ആഹ് അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയാം അപ്പൊ തുടക്കത്തിലുള്ളത് ഈ മൂന്നും നാല് ദിവസം അതേപോലെ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യണം ഇല്ലന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നവും ഇല്ല നമ്മള് നല്ല രീതിൽ വെള്ളവും കുടിച്ച് ആവിയൊക്കെ അങ്ങ് കൊണ്ടാ മതി പിന്നെ റസ്റ്റ് എടുക്കുക
എന്നാ എന്തൊന്ന് കുടികാൻ തിന്നാനൊന്നും വേണ്ട പിന്നെ അങ്ങനെ എണീറ്റ് എണീറ്റ് നടക്കാനും കഴിയൂല
ഒന്ന് ഞാൻ എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞിട്ട് എത്ര വർഷം എന്റെ മൂത്താക്ക് ആ ആ എട്ട് വയസ്സാവാൻ പോകുന്നു
ആ ആ
ഉ പിന്നെ ഇത്രയും വർഷമായിട്ടും എനിക്ക് ഈ ട്രിപ്പൊ കാര്യങ്ങളോ പ്രസവം കഴിഞ്ഞതിന് ശേഷം- ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല ഇതിപ്പോ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പനി വന്നു പെട്ട് ഒരു ദിവസം രാത്രി ആയപ്പോൾ ജസ്റ്റ് ഒരു തലവേദന എനിക്ക്ങ്ങനെ തലവേദനയൊന്നും വരുന്ന കൂട്ടത്തിലല്ല അപ്പൊ ഭയങ്കര- തലവേദന ചെറിയ തലവേനയക്കെ വന്നാൽ ഞാൻ ബാമോ അങ്ങനെൊന്നും യൂസ് ചെയ്യൂല ഇതങ്ങ് വയ്യ അങ്ങനെ തലവേദനയ എടുത്ത് അന്ന് ബാമൊക്കെ ഇട്ട് കേറി കിടന്നുഉറങ്ങി പിറ്റേദിവസം രാവിലെ ആയപ്പോ കിടുങ്ങല് പറ്റുന്നില്ല കിടുങ്ങല് എന്ന- ഇട്ടും പിന്നെ ആവിയൊക്കെ പിടിച്ച് പാരസെറ്റമോൾ തിന്ന് തിന്ന് നടന്നിട്ട് രണ്ടു നേരം പാരസെറ്റാമോൾ കഴിച്ചു വൈകിട്ടായപ്പം നടക്കത്തില്ല എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല ഭയങ്കര ഫാ തുള്ളുന്ന പോലെ കിടന്നു വിറക്ക
അങ്ങനെത്തന്നെ ഞാനും ഭയങ്കര അങ്ങനെ സഹിക്കാൻ പറ്റാത്ത- തലവേദന മൈഗ്രേന്റെ ആളും കൂട്ടി ആയത് കൊണ്ട് ഭയങ്കര ആയിപ്പോയി
ഇപ്പോ കണ്ണ് തുറക്കാൻ പറ്റത്തില്ല ഉ ഉ എന്നാൽ റസ്റ്റ് എടുക്ക് ഞാന് ഈ ഞാനാണെങ്കിൽ ഫോൺ താഴ്ത്ത് വെക്കാത്ത ഒരു വ്യക്തി ഈ ഒരു പത്ത് ദിവസം ഞാൻ ഫോൺ എടുത്തിട്ടില്ല
ഹ് ഹ് ഹ്
എടി എനിക്ക് ഫുൾട്ടായി ഞാ പറഞ്ഞട്ടില്ല ഞാൻ ഇങ്ങനെ പാതിരാത്രി വെറുതെ ഇങ്ങനെ കണ്ടൊണ്ടിരിക്കുവന്ന് ഫുൾടൈം വേണം എനിക്ക് ഇങ്ങനെ വേണം അപ്പോഴത്തേക്ക് ഞാൻ ഫോണൊന്നും എനിക്ക് തൊടാനും വയ്യ കോള് വരുന്ന എടുക്കത്തില്ല പുള്ളള്ളേരെ അടു- ത്തില്ല ആകെ പിള്ളേർക്ക് ആ നോട്ട് വരുന്നടൈമബിൽ സ്കൂള് തൊറന്ന
ആഹ്
അപ്പൊ ഞാൻ ആ ടൈമില സ്കൂള് തുറക്കുന്ന രണ്ടിന്റെ അന്ന് പനി പിടിച്ച്
ആഹ് ആഹ്
ആഹ് അങ്ങനെ പിന്നെ പുള്ളേർക്ക് നോട്ട് എഴുതലും കാര്യങ്ങളും
ആഹ്
അതിന് വേണ്ടി മാത്രം എടുക്ക നമ്മളങ് പെട്ടു പോകും കാരണം അത്രയ്ക്ക് അല്ല കൊറോണയൊക്കെ വന്നിട്ടുണ്ടോ അതുപോലത്തെ സംഭവമാണ്
ആഹ് ഭയങ്കര ഇപ്പ എങ്ങനെയാ ഫുഡൊക്കെ കഴിക്കുന്നതിന് കൊഴപ്പൊന്നുല്ലാലോ?
ഇപ്പൊ വല്യ കുഴപ്പൊന്നുല്ല എന്നാലും നമ്മളൊരു പത്ത് പന്ത്രണ്ട് ദിവസം എടുത്ത് ഞാൻ നോർമൽ ഫുഡ്‌ ഒന്ന് കഴിക്ക അതായത് ഒര പ്പോങ്കിലോക്കെ തിന്നാന് ഫുള്ള് കട്ടൻ കഞ്ഞി ബ്രെഡ്.
കഞ്ഞിയൊന്നു കുടിക്ക്യാ വൈണില്ല കഞ്ഞി ബ്രെഡൊന്നും കു ക്ക്യാ കയ്ന്നില്ല ഞാ ഇപ്പ രണ്ട് മൂന്നെവസായിട്ട്. രാവിലൊരു റെസ്കു ഒരു ളാസ് കട്ടനും കുട്ച്ചാ പിന്നെ വൈകീട്ട് എന്തെങ്കിലു ഒരച്ചപ്പോ. അങ്ങനെന്തേ ളാസ്‌ അതും ഒന്ന് കഴിക്കും പിന്നെ ശര്ദില്യോ ഇണ്ടേര്ന്നു. പക്ഷെ പിന്നെങ് മാറി അതാണ് പ്പ രണ്ട് മൂന്ന് ദിവസായ്ട്ട് ചെയ്യുന്നെ.
ഞാന് രണ്ട് മൂന്ന് ദിവസം ശറ്ദി പിന്നെ ശർദിന്റെ ഗുളികെക്കെ കഴിച്ചെനു ശേഷമാണ് ഞാന് ഓക്കെ ആയത്. മ്മള് നല്ലോം ശ്രദ്ധിക്കണം.
ആഹ് തൊന്ന് മാറിക്കിട്ട്യമത്യേനി സയ് മേലും കയ്യൊക്കെ ഭയങ്കര വേദന അതാണ് സഹിക്കാൻ പറ്റാതെ.
ജെക്ഷൻ എടുത്തോ.
ആഹ് എടുത്തെടുത്തു.
ഉം. അപ്പഴത്തേക്ക് മാറും കൊച്ചുങ്ങക്കൊക്കെ വന്നാല പാട്.
ആഹ്.
മ്മള് വല്യോർക്കു പോലും നമ്മളക് സ ആഹ് നമ് ക്ക് താങ്ങത്തില്ല നമക്ക് തന്നെ പിന്നെ പിള്ളേരെ കാര്യങ്ങള് പറയണോ.
അതെന്നെ.
ഉം പിന്നെ വീട്ട്ല് ഹെൽപെയ്യാനൊക്കെ ആളുണ്ടോ.
ഓഹ് അയ്ൻ്റൊക്കാള്ണ്ട്.
ആഹ് അപ്പ പിന്നെ കൊഴപ്പയില്ല.
ഞാപ്പ എന്റെ വീട്ടിലാ വന്ന് നിക്കുന്നെ വയ്യാത്ത കാരണ ഉം.
തതോണ്ട് ലേ.
ആഹ് ആഹ്.
ആഹ്.
അ അവിടേണേ നമ്മളെന്നെ എടുക്കണല്ലോ പണി. ഒറ്റക്കെടുക്കണൊ ആരുല്ല എല്ലാരും വേറെ പോയ താ ആളൊക്കെ ഇഷ്ടംപോലെണ്ട് ക്ഷെ എല്ലാരും വേറെ പോയതൊ ഉം സെപ്രൈറ്റായിട്ട് വേറെ പോയി താമസിച്ചാണ്ട്.
ആഹ് ആഹ്.
പിന്നെന്തൊക്കെ ങ്ങനെ. നൈറ്റ് നു എല്ലാർക്കും ചോറന്ന്യേണോ അതോ. വേറെന്തക്കെ ആഹ്.
ഇവ്ടെ ഇക്ക പൊറത്ത്ന്നൊക്കെ കഴിച്ചിട്ട് വരും പിന്ന ഉ മ്മായും പുള്ളരു ഒക്കെ ചോറ് കഴിക്കും ചെല ദിവസങ്ങളിലാണെല് കാപ്പിയെടുക്കും. അങ്ങനെ കാപ്പി മസ്റ്റ്‌ എന്നുള്ള രീതിയൊന്നുല്ല.
ആഹ് ആഹ്.
ആഹ് മിക്കപ്പഴു ഇക്ക വരുന്ന ടൈമൊക്കെ ഞാ പറഞ്ഞല്ലോ.
ആഹ്.
പാ ആ പദരാത്രിയ അപ്പ അവര് കഴിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ആകെ ഒരു നേരത്തെ ഫു ഡ്ന്ന് രണ്ട് നേരത്തെ ഫുഡ് നേരെ ഉപയോഗിക്ക അവിടുന്ന് കഴിക്യു ചെ ഉച്ചക്കത്ത കഴിച്ചാ കഴിച്ചില്ലേലില്ല. പ്പഴും വന്നപ്പ മൂന്ന്‌ മണിയായി. മൂന്ന്‌ മണിക്ക് വന്ന് ഫുഡും കഴിച്ചിട്ട് ഇപ്പൊ കേറി കെടക്കും.
ആഹ് ആഹ് അതെ.
പ്പ പിള്ളേരെയൊക്കെ സ്കൂൾല് ട്യൂഷൻ വീട്ടിലൊക്കെ കൊണ്ടാക്കിട്ടിങ്ങോട്ട് വന്നതേ ള്ളൂ.
ടൈശ് അ അ അ അ അ എത്രയെല്ലാ പഠിക്ക്യുന്ന പിള്ളേര്.
ഒരാള് മൂന്നിലും ഒരാൾ ഒന്നിലും.
ആഹ് ആഹ്.
ഉം
രണ്ട് പിള്ളേരാല്ലേ
ആഹ് രണ്ട് പിള്ളേര് ഉം പിന്നെ വേറെന്താണ്ട്
വേറെന്ത ങ്ങനെ സുഖയിട്ട് പോകുന്നു കൊഴപ്പൊന്നുല്ല
അവിടെ എത്ര പേര്
അനക്ക് രണ്ടു കുട്ടിയള്
രണ്ട് എത്രയിലൊക്കെ പഠിക്കുന്ന്‌
ഒരാള് ഒമ്പതാം ക്ലാസ് പഠിക്കുന്നെ ഒരാള് നാല പഠിക്കുന്നു
ആഹ് മോനാ മോള
മോള് മോള്
ഉം പിന്നെ വേറെന്താണ്ട്
വീട്ടിലൊക്കെന്നെ ചക്ക മാങ്ങ അങ്ങനെ അതെല്ലാം ഇണ്ടാ
ഇവിടെ അതൊന്നും ഇല്ല പക്ഷെ അപ്പറത്തുന്നും ഇപ്പുറത്തും എല്ലാം കിട്ടും ഇന്ന ഇവിടെ ചക്കറി കെ ചെയ്യും ഇവിടെ ഞങ്ങക്ക്‌ ഇതൊന്നുമല്ല പക്ഷെ കിട്ടും പിന്നെ ഞങ്ങളെ കമ്പനിയില് വലിയ പൊരടമാണ് ഒ ഒരുപാട് വസ്തു ഉണ്ട് അപ്പൊ അതിനകത്ത് ചക്കയിൽ തേങ്ങ ഒക്കെയ ഉണ്ട് രണ്ട് മൂ രണ്ട മൂന്ന് തെങ്ങാണ്ട ഉണ്ട് പിന്നെ ചക്ക ശരിക്കും ഉണ്ട് ഉം അങ്ങന അവിടുന്ന് ഇപ്പൊ ഇക്ക രണ്ടു ദിവസം മുമ്പ് കൊണ്ടുവന്നു അങ്ങനെ അപ്പുറം അപ്പുറംക്കെ കൊറെ കൊടുത്ത് പിന്നെ ഇന്ന ഇപ്പോ ഇച്ചരി ച്ച കറിയും വെച്ച് ചാള മീൻ കിട്ടി ചാള പുളിമുളവും മീൻകറിയും വെച്ച് പുളിമുളവും പിന്നെ മീൻ വറുത്ത് പിന്ന ഇപ്പ ല്ല് അതിനകത്ത് പരിഞ് മുട്ടുണ്ടല്ലോ മീന്റെ
ആഹ് മീന്റ
ആഹ് മുട്ടയുണ്ട് അപ്പൊ പിള്ളേർക്ക് അത് എടുത്ത് അല്ലാതെ മുളള് മീൻ ആയതോണ്ട് ഇവളമാര് കൂട്ടാ തില്ല അപ്പൊ അതെടുത്ത് അവള്മാർക്ക് പൊരിച്ച്
രണ്ട് പെൺകുട്ടികളാണോ
ആഹ് രണ്ട് പെൺകുട്ടികള്
ആഹ് ആഹ്
ഉം അങ്ങനെക്ക ന്ന് അവിടെ എന്താ വെച്ച ഉച്ച
ഇവിടെ ഉച്ചക്ക് പയറ് തോരനും നവരയോ എന്താ പച്ചകറിന്റെ പേരൊന്നും സത്യം പറഞ്ഞാ അങ്ങനെ അറിയൂല എന്തോരു പച്ചക്കറി പച്ച അങ്ങന അതെ അതെ ആഹ് അതെ അതെ നോൺവേജണ്
ശെരി നാളെ അപ്പൊനി പനി ആയത് കൊണ്ട് ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ സൺഡേ ആയതും
ആഹ് അതെ അതെ ഏഹ് എന്തെങ്കിലും സ്പെഷ്യല് വാണോ ഉം ഓക്ക് നിർബന്ധാണ് കുട്ടികൾക്ക് അപ്പൊ ആഹ്
ഇവിടെ ആഹ് ഇവിടെ പിന്നെ അങ്ങനൊന്നുല്ല
ആ അവര് നാളത്തേക്കുള്ള ഇന്നേ ഓർഡർ ചെയ്യും നാളെത് മതി ഓ നാളെ അത് തന്നെ വാണം അങ്ങനെ ഓരോ ഫുഡ് പറിം
പറയും
ആ അപ്പൊ ഞങ്ങക്ക് ഞങ്ങളെ മലബാർ ഏരിയയിൽ ഇങ്ങനെ വൈകുന്നേരത്തെ സ്നാക്സി ക
ആ നിങ്ങൾക്ക് ഒരുപാട് ഫുഡുകൾ നിങ്ങള് പറയും പോലെ ഉണ്ടാക്കുമല്ലോ
ആ ആ ഇങ്ങനെ ഇപ്പൊ നാളെ ഓള്ന്ന മറ്റേ ഇറച്ചിപ്പത്തില് അങ്ങനൊരു ത് അപ്പ അത് ആ അപ്പ അത് നാളെ ഇണ്ടാക്കി കൊടുക്കണോന്ന് പർ
അ ആ അതിനാത്ത് എങ്ങനെ ഉണ്ടാകുന്നെ എന്തിരു മാവ് അരിമാവോ പക്ഷെ കഴിക് വലിയ കടകളിലൊക്കെ ഇതേപോലെ കാണും ഒന്നോ രണ്ടോ തവണ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് മൊത്തം മസാലയല്ലേ അയി
ആ എരുള്ള എറച്ചി മസാല അത് ഞങ്ങള് ഗ്രൈൻഡറില് അരി ആരക്കേയ് അമ്മള് ചോറൊക്ക്ണ്ട പൊന്നി അരിയില്ലേ
ആഹ്
പൊന്നിരിയാലും റേഷൻപീടീലരി ആണേലും ഒന്നും കുഴപ്പല്ല അത് അരി അര ക്കണം വെള്ള അധികം വെള്ളയില്ലാണ്ട് അരച്ചെടുക്കണം എന്നിട്ട് വായന്റെ ഇലേല് നൈസായിട്ട് തീരെ കട്ടിയുണ്ടാവരുത് ഇങ്ങനെ പരത്ത് പരത്തീട്ട് അതിന്റെ മേലെ ഫില്ലിങ്ങ് വെക്കും ചിക്കന്റെ ഫില്ലിങ്ങ് വെച്ചിട്ട് വീണ്ടും വേറൊരു വായൻറെലില് ഇതേപോലെ പ തിരിവരുത്തിട്ട് അതിന്റെ മേലെ വെച്ചെടുക്കും പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് ലെയറായി വെച്ചിട്ട് ആവില് വേവിച്ചെടുക്ക ക്ക് നാലണ്ണേയ് നല്ല ടേസ്റ്റ് ആളളത്
ആണല്ലേ ആ ഈ അരി അരക്കുന്നതിനകത്ത് വേറൊന്നും ചേർക്ക
ഒന്നും ചേർക്കണ്ട വെറും അരി അരച്ചാ മതി ഓവർ വെള്ള ആവരുത് അത്രയുള്ള് ഇനിയിപ്പ അത് അരി ലേശം വെള്ളം ലൂസ ആയാലും ഒരു മുൺ മുണ്ടിലിട്ടിട്ട് വെള്ളം ആറ്റിഎടുക്ക അങ്ങനെ എടുത്താലും മതി
ഉം
നല്ല വൃത്തിയുള്ള ഒരു പൊ മുണ്ടെടുക്കുക
മെനക്കേടാ അതൊക്കെ
ഞങ്ങ പിനെ സ്ഥിരായിട്ട് ചെയ്യുന്ന കൊണ്ട് അത്ര
ഉള്ളവർക്ക ആവുമ്പോ കുഴപ്പല്ല എടാ ഞാൻ വിളിക്കാവേ
ആഹ്